ഹലോ ഹലോ ഹലോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം
ഉം വെക്കേഷനായിട്ട് അങ്ങട്ടൊക്കെയ ടൂറ് ഓയ് നി
പ്രത്യേകിച്ച് സ്ഥലങ്ങളിലൊന്നും പോയിയില്ല കോഴിക്കോട് പോയിനി പിന്നെ ഗൂഡല്ലൂര് പോയിനി
ആഹ് എന്തൊക്കെയ എന്നിട്ട് പോയ വർത്താനൊക്കെ പറി ഞങ്ങള് ഊട്ടി പോയിനി ഉം ഊട്ടി പോയിനി ഊട്ടി പോയി പിന്നെ വയനാട് പോയി കോഴിക്കോട് ബീച്ചില് പോയി അങ്ങനെയൊക്കെ പോയി നി നിങ്ങള് ന്നിട്ട് എന്തൊക്കെയാ കണ്ടു
അവിടെ ങ്ങനെ മല കയറാൻ പോയി പിന്നെ കൊറെ പച്ചപ്പൊക്കെ ഇണ്ടായിന്
ഇടെ ഭക്ഷണൊക്കെ കൊണ്ടുപോയിക്കയ് നോ അതോ എങ്ങനെ ഫാമിലിയ ആയിട്ടോ കുടുംബമായിട്ടോ എങ്ങനെ പോയി
കൊണ്ടുപോയ തെയ് നി ഇന്ന് പിന്നെ അവിടന്നും കഴിച്ചീനു രാത്രി
എങ്ങനെ ആരൊക്കെ കൊണ്ടപോയത് എങ്ങനെ എല്ലാവരും ഒരുമിച്ചെടുത്തക്കെ അതോ ഓരോരുത്തർോഓരോ ഐറ്റംസ് ഉണ്ടാക്കിയൊക്കെ എങ്ങനെയൊക്കെ
ഫാമിലിന്റെ കൂടെ ആയിരുന്നു പോയിനത് അപ്പം പിന്നെ എല്ലാവരും ഓരോ വണ്ടിയെടുത്തപ്പം അയ്ല് എല്ലാവാരും ഉണ്ടാക്കി കൊണ്ടോയി
അങ്ങനെല്ലേ
ങ്ങള് എങ്ങനെ യിനി ട്രിപ്പ് പോയിന്
ഞങ്ങള് പെട്ടെന്നുള്ളരു പ്ലാനായിരുന്നു പിന്നെ ഊട്ടിക്കുള്ളത് അത് ആഹ് ഈ സമയത്ത് നാളെ പോവ കണ്ട് അങ്ങനെ അങ്ങട്ട് പ്ലാൻ ആക്കി പോയതാണ് അപ്പൊ ഭക്ഷണംമൊക്കെ അവിടുന്ന് ഹോട്ടൽ ന്ന് വാങ്ങി ആഹ് ഊട്ടീ നിന്ന് തന്നെ വാങ്ങി കഴിച്ചു ഒരു മലയാളിസ് ഹോട്ടൽ കണ്ട് കണ്ട് ചിക്കൻ കോഴി ബിരിയാണി വാങ്ങി കഴിച്ചു കോഴി ബിരിയാണി വാങ്ങി കയച്ചു പിന്നെ പോണ പോക്കില് രാവിലെ വെള്ളപ്പവും കടലകറിയും അങ്ങനെ വാങ്ങി പിന്നെ പൊറോട്ട വങ്ങിയ ട്ടിൾക്ക് അങ്ങനെ വാങ്ങി അങ്ങനെയൊക്കെ രാവിലെ അങ്ങനെ അവിടുന്ന് ചുരം കയറുന്നതിൻ്റെ മുന്നേ എന്താ ആഹ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല അവിടുന്ന് കഴിച്ചുകാണ്ട് നേരെ ചോരം കയറിപ്പോയി പിന്നെ ഞങ്ങൾ മസിനകുടി വഴി ഊട്ടിക്കാണ് പോകാൻ വിചാരിച്ചത് ത് അങ്ങനെ പോയി മൃഗങ്ങളെയും കുറെേൊക്കെ കണ്ട് കാണ്ട്
അത് വേറെ
അങ്ങനെയൊക്കെ കണ്ടുകാണ്ട് ഞങ്ങള്
പട്ട പന അല്ല
പോയപ്പള് മസിന കൂടി എത്താനായപ്പോത്തന് അവിടെ ബ്ലോക്ക ആാക്കി റോഡ് അടച്ചിക്കിണ്ന്ന് റിങ്ങണ്ട് തിരിച്ച ഇങ്ങോട്ട് ന്നെ പോന്നു അങ്ങനെ പോന്നു
ഫാമിലിന്റെ കൂടെന് പോയിനത്
ആഹ് കുടുംബക്കാരെ ആഹ് എൻ്റെ ആങ്ങളാരും നാത്തൂമാരും മക്കളും ഞങ്ങളങ്ങനെ പോയി
വെക്കേഷൻ ടൈമിലേക്കരലേ പോയേ
ആഹ് അതെ അതെ അതെ
അങ്ങൾ പോയപ്പോ കൊറെ പ്ലാൻ ചെയ്തിട്ടൊക്കെയ്നി പോയിനിയത്
ആഹ് എന്നിട്ട്
ന്നട്ട് അന്ന് കൊറേ പ്ലാൻ ചെയ്തേണ്ടേഷം ഒര് മൂന്നീസം കഴിഞ്ഞപ്പൊ പിന്നല്ലാരും ഓൽതെ വണ്ടിയെക്കെടുത്ത് പോയി. പിന്നങ്ങളവടെ. പോയി, സ്റ്റേ ആക്കാൻ വിചാരിച്ചീനി പക്ഷേ, പിന്നെ രാത്രി എല്ലാർ. ക്കും കയ്യാത്തോണ്ട് പിന്നെ, ഇങ്ങട്ടെന്നെ തിരിച്ച് പോന്ന്.
ആഹ്, ഞങ്ങളും അങ്ങനെ രണ്ടീസൊക്കെ നിക് ക്കണം നിന്നിട്ട് കാണാന്നൊക്കെ, വിചാരിച്ചിക്കാണ്ടെയ്നി പോയെത് പക്ഷെ അന്നൊന്നും ഒരാക്കൊക്കുമ്പോ ഒരാകൊക്കൂല, അങ്ങനായിക്കാണ്ട് ഞങ്ങള്. അവടെ റൂമൊക്കെ എട്ത്ത് നിക്കണന്നെ വിചാരിച്ചീന്നത് അപ്പം പിന്നെ. അന്ന് പോകാൻ സാഹചര്യം ഒത്തില്ല. ഓരോര്ത്തർക്ക്, ആങ്ങളാർക്ക് അങ്ങട്ടും, ഇങ്ങട്ടും. ഇൻക്കും പറ്റാതെയായി. അങ്ങനെ, അങ്ങനെ, അതാണ് ഇതായി, അയല് പിന്നെ പെട്ടെന്ന് സ്കൂള് തെറക്ക്ണെയ്ൻ്റെ തലേന്നാണ്. ഊട്ടി ട്രിപ്പ് പോയത് അപ്പ പിന്നെ അങ്ങനാ പോയി, ആ വെക്കേഷന്. പിന്നെ രണ്ട് പ്രാവശ്യം വട്ക്കും പോയി മക്കൾക്കൊക്കെ രണ്ട് പ്രാഷ്യം ബീച്ച് പോയി. ചാലിയം ബീച്ച് പോയി. കോഴിക്കോട് ബീച്ച് പോയി. അങ്ങനെ പോയി, അതൊക്കെ അന്ന് വ ബോട്ടിലൊക്കെ. കേറി, ഫാമിലി ഒന്നായിട്ട് ഞങ്ങളൊറ്റെക്ക് മൊത്തത്തില്. ഒര് ബോട്ടാണ്ടെടുത്തിട്ട് അങ്ങനെ. എത്രം എത്രോ മിൻറ്റോ അങ്ങെനെക്കെ ആണല്ലോ അയിന് ആ ടൈമ് കേറി. അത് എൻജ്ജേയ് അഎല്ലം ആസ്വതി പൈസാ പിന്നെ. എത്ര വന്നത് ന്ന്. അത്ര ശ്രദ്ധിച്ചിട്ടില്ല ഒന്നായിട്ട് കൊടുത്ത്ക്കെല്ലെ ആങ്ങളാ ഓനങ്ങനാണ്ട് കൊട്ത്ത്ക്കാണ്. അറീല, ഒരാക്ക് ഒരു വല്യ ആക്ക് നൂറ്റൻപതോ വെച്ചിട്ടാണ് തോൺണ്ണ്ട്. അങ്ങനെയാ തോൺണ്ണ്ട് അങ്ങനെ മീൻ വാങ്ങെണ ന്നൊക്കെകെര്തി പോയതെയ്നി അപ്പം മീനൊന്നും കിട്ടിയൊന്നുല്ല.
ബേപ്പൂര് പോയാ മീൻ കിട്ടൂലേയ്നോ ന്നാ ഇങ്ങക്ക് അങ്ങെട്ട് പോയ്ക്കൂടെയ്ന്നേ.
ആ ചാലിയത്ത് പോയി, വേപ്പൂര് ചാലിയം, ചാലിയം, ബീച്ചില്, അവടെ മീന്റെ ട്ടാ. ആഹ് ആ മീന്റെ ടൈം കഴിഞ്ഞു. മീന് വര്നെ. മീൻ വര്ണ ടൈമ് കഴിഞ്ഞു അങ്ങനെണ്.
ആ പ്പ പുതിയേ നല്ല മീൻ കിട്ടൂലെയ്ക്കാര ല്ലെ.
ആഹ് ആ പുതിയ നല്ല മീൻ കിട്ടും അങ്ങനെ പേവല്ണ്ട് ഞങ്ങള് വാങ്ങലൊക്കെണ്ട്. ന്റെ മ്മാനെയ്ട്ട് മിംസ് പോകുമ്പോ കോഴിക്കോടെ. അങ്ങനെ പോവ്മ്പെ ആങ്ങളരെകൂടെ അങ്ങനെ പോയി വാങ്ങിയൊക്കെ വന്ന് അത് നൽ അയിന് വേറൊരു. രസ്സു ആണല്ലോ ആ മീൻന്. നമ്മളവ്ട്ത്തെ മീനിൻ്റെ മാതിരിയല്ലല്ലോ.
ആ അത് സെരിയാ പിന്നെ.
പിന്നെ.
കോഴിക്കോട്ന്ന് പറിം. ള്ള തന്നെ നല്ല രസല്ലേ. ബീച്ച്ണ്ട്, പിന്നെ അവ്ടെ കൊറേ സ്ഥലങ്ങള്ണ്ട്, അതൊക്കെ കാണാം.
സ്ഥലങ്ങള് കാണാൻ പോയീന്നേ ഞള് അവട്ന്നാണ്ട്.
ആ ഞങ്ങള് കോഴിക്കോട് എടക്കെടക്കൊക്കെ പോവെണ്ട് ചെല ഞാറായ്ച്ചൊക്കെ ലീ അ് ത്. ഒയിവിവുമ്പോ.
ഉം ഡ്രസ്സ് എട്ക്കാൻ പോവലുണ്ടോ.
ആ ഡ്രസ്സ് അധികം കോയിക്കോട്ന്നെന്നേ എട്ക്കല് പെരുന്നാൾക്കൊക്കെ.
ആ ന്ന്ട്ടെങ്ങനെ വ സ ഒക്കപ്. പൈസക്കാതേയണ്ടോ. എങ്ങനെ സാനം നല്ലതാണോ. എങ്ങനെക്കെ ൻക്കും. പോകണന്നൊക്കെ ആഗ്രഹണ്ട്.
ഇങ്ങള് പോവാണെങ്കില് ഞാ പറയാ മുക്കത്ത്. കൊറേ കടകളൊക്കെണ്ട് അവ്ടെ നല്ല വസ്ത്രങ്ങളൊക്കെ കിട്ടും. ന്നാ ങ്ങള് അങ്ങെട്ട് പോയേക്കെണ്ടി.
ന്നാ അങ്ങെട്ട് ഒരീസം നമ്മക്ക് പോണം. ആ ജ് ഫ്രീ ആവുമ്പോ ജൊയ് വാവുമ്പൊ പറയോണ്ടി നമുക്ക് അങ്ങനെ പോ-
ആയ്ക്കോട്ടെ നാ ന്നാ പറയണ്ട് നമ്മക്ക് ഒരുമിച്ച് പോവ ന്ന നമ്മക്ക് കാണാം
ആ അങ്ങനെ കാണ
പിന്നെ എങ്ങനെ വെക്കേഷൻ ആ ഭക്ഷണം കഴിച്ചല്ല കഴിക്കാം പോണം
ഉം എവ്ടെ ള്ളത്
വെക് ഏ ഞാന് വടെ മൈസൂര്ലാണ്
എങ്ങനെ
ഞാന് വടെ മൈസൂര്ലാണ്
മൈസൂര്ലൊ ഇപ്പോ മൈസൂര്ലോ
അതെ
ഉം എന്ന് പോയതാ
ഞങ്ങള് ഫാമിലിന്റെ കൂടെയാണ് വന്നത് ഇന്ന് ഇന്നക്ക് ആറാമത്തെ ദിവസം
ഉം ആ സ്കൂളൊക്കെ കോളേജൊക്കെ ഒയ് വായ് തോണ്ട് പോന്നതേക്കാരം ലേ പോയതേയ്ക്കാരം ലേ
ആ അതെ ഇങ്ങളെ വീട്ട്ല് ആരെക്കേള്ളത്
ഇൻ്റെ വീട്ട്ല് എനിക്ക് രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികളാണ് പിന്നെ ഭർത്താവുണ്ട് ഭർത്താവിന്റെപ്പീണ്ട് ഞങ്ങള അങ്ങനെ പോണ്
ഏ അപ്പൊ എങ്ങനെ ഫുഡൊക്കെ എങ്ങനെ ഭക്ഷണൊക്കെ എങ്ങനെ ണ്ടാവാ
ഇണ്ടാവാ ഭക്ഷണൊക്കെ കൊഴപ്പല്ലാത ഒക്കെ ണ്ടാക്കും സാധാ ഇന്നിപ്പം എന്താ സദാ ചോറ് കയ്പ്പങ്ങ ഉപ്പേരി കയ്പ്പങ്ങ പിന്നെ എന്താ പരിപ്പും കുമ്പളങ്ങിട്ട് ഇട്ടിട്ട് കറി വച്ചിട്ടുണ്ട് സോയാബീൻ പൊരിച്ചിട്ടുണ്ട് അതൊക്കെണ്ട് അങ്ങനെയൊക്കെയാണ് ഇന്ന് പിന്നപ്പം ഉം വൈകുന്നേരത്തിന് ഉർളം കേങ് ഹ് പൊ രാവിലെ ദോഷിം ഗ്രീൻ ബീസിൻ്റെ കറിം ഗ്രീൻപീസ്
ഉം ദോശ ഇൻക്ക് ഭയങ്കര ഇസ്താ ഇങ്ങക്കോ
ഉം ആയ് ക്ക് അങ്ങനെ എല്ലാത്തിനും എല്ലാം കൊഴപ്പല്ലാതെ അങ്ങനെ പോവും മക്കൊക്കാണ് മക്കക്കാണ് എന്നും ദോശയാണ് അറിയൂ അങ്ങനെ പറയും ദോഷ-
ങ്ങൾക്ക് മീന് നല്ല ഇഷ്ടമാണോന്ന് ന്ക് ചെറിയൊരു സംശയം തോന്നി അതുകൊണ്ട് ചോയിക്കാ
ഉം മീനല്ലഷ്ടം മീനൊക്കെ നല്ല ഇഷ്ട ഞാൻ മീനിന്റെ ആളാ ചിക്കനാട്ടിയിലും മീ കോയിനാട്ടിയിലൊക്കെ ഇഷ്ടം മീനാ
പിന്നെ എങ്ങനത്തെ ഭക്ഷണമാണ് കൂടുതലും ഇസ്ടം താല്പ- പര്യംനോടാ അങ്ങനെ സാധാ ഫുഡോ അതോ
എന്ക്ക് സാദാ ഫു- സാധാ ഭക്ഷണം സാധാ ചോറും സാമ്പാറും അവിയലും അതൊക്കെ കിട്ടിയാ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട് പിന്നെ തേങ്ങാച്ചോറും പിന്നെ ഇറച്ചി ബീഫ് ഇറച്ചി ഉണ്ടല്ലോ ഇറച്ചി വരട്- കട്ടിയത് മോരച്ചിയത് അല്ലെങ്കിൽ പരിപ്പും കറി അതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട കറിയാണ് പക്ഷെ ബിരിയാണിയൊന്നും ഞാൻ കഴിക്കൂല ബിരിയാണിക്ക് ബിരിയാണിയൊന്നും എനിക്കിഷ്ടമല്ല മന്തി പിന്നും കഴിക്കും ബിരിയാണി ഞാൻ തീരെ കഴിക്കും ബിരിയാണി ഞാ തീര കഴിക്കൂല ബിരിയാണി അറിഞ്ജ ചോ - നോടണ് ന്ക് പറ്റാത്തത് മസാലക്ക്ച്ച അത്ര പ്രശ്നമല്ല ബിരിയാണി കഴിച്ച കഴിഞ്ഞാല് എനിക്ക് ഛർദ്ദിക്കാൻ വരും ഞാനങ്ങനെ ആ പിന്നെ ആ ഭക്ഷണം ഛർദ്ദിച്ച് കളഞ്ഞെങ്കിൽ ഒഴുവായെങ്കിലെ വ - ന്നാർ പോയെങ്കിലേ പിന്നെ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവുള്ളോ ഇനിക്കേ റ്റവും ഇഷ്ടുള്ളെ തേങ്ങാച്ചോറും പരിപ്പും കറിം ഇറച്ചി വരട്ടും പയറുപ്പേരിം ബ പപ്പടം പൊരിച്ചതുണ്ടായ അതാണ് ഇനിക്ക് ഏറ്റും നല്ല ബിരിയാണി
പച്ചക്കറികളോടാണ് താല്പര്യം
ഉം പിന്നെന്തൊക്കെയാ? മ്മേം അനിയത്തിക്കെവിടെ? ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലാ? ഹലോ ഹലോ